ഹലോ അരാ?
കേൾക്ക്ണ്ല്ല്യെ ആഹ് ഇണ്ട് ആഹ് ഇണ്ട്ണ്ട്ണ്ട് എന്തൊക്കെ വർത്താനം?
ഓഹ് ചുമ്മാ ഏ പോസ്റ്റടിച്ച് പനിയൊക്കെ പിടിച്ചിരിക്കുന്നു.
ഏഹ് ഇപ്പങ്ങനായ് എത്രായി ഇപ്പ തൊടങ്ങീട്ടൊള്ളൂ?
ഇന്ന് ആയ്ട്ടൊള്ളൂ.
മ്
എന്തൊക്കെന്ന്‌ട്ട്?
ബ്രോ അ
മഴയാ മ് ഫുഡ് കഴിക്കാൻ നിക്കേ നി അപ്പളാ ഇങ്ങളെ കോള് അല്ല മെസ്സേജ് കണ്ടത് അപ്പനി ഏതാലും കഴിക്കാന്ന്കര്തി ഇപ്പോ ഇപ്പോ ഫുഡിനെങ്കാട്ടിം വെലപ്പെട്ട കോളാണ്. മ് മ് അപ്പോ പിന്നേ എന്താണ് ഇപ്പോന്നിട്ട് എന്താ ഇങ്ങള് വർക്ക്ണ്ടോ അതോ പഠിക്കാണോ എന്താണ്?
പഠിക്ക്യാണ് ബ്രോ എന്തെയ്യ്ണ്?
ഞാൻ വർക്ക്ട്‌ക്ക്ണ ആളാ പിന്നേ അമ്മളെ ഉം ഷോപ്പ് പലചരക്ക് കട പച്ചക്കറി അയ്ല് വർകെയ്യാ വേറാളെ കൂട് വേറാളെ കൂടെ ഇന്നിപ്പോ ലീവാണ്. അപ്പൊ ഇന്ന്ങ്ങനെ അതാണ്പ്പ അല്ലാത്തീസൊന്നും നമ്മക്ക് വിളിക്കാൻ കഴിയ്ണ്ല്ല്യ മ്.
മ്
ഉം
അപ്പം ഞാന്
ആഹ് എന്താ പർഞ്ഞോളീ
ബ്രോ സിനിമയൊക്കെ കാണാറൊണ്ടോ?
സിനിമാ ഇപ്പോ അട്ത്തൊന്നും കണ്ടിട്ടില്ല ആഹ് ഇങ്ങള് പറഞ്ഞോളി കൊയ്പ്പല്ല ആഹ്. കേട്ടിരിക്ക്യാ കേൾക്കാലോ എന്നാലും ഇപ്പട്ത്ത് കണ്ടോ? ഉം
ആഹ് ഇപ്പൊ അട്ത്ത് ഞാന് ആഹ് ബ്ലാസ്റ്റ്ൻന്ന്പർഞ്ഞൊരു മൂവി കണ്ടു. അ്യ്ല് കൊർച്ച് ആക്ഷന് രംഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് അയിനാത്ത് കൂടുതലായിട്ടും ഒള്ളത് ഉം കരാട്ടാ മാസ്റ്ററിൻ്റ മോള് കരാട്ട പഠിക്കിന്നെ എല്ലാരേം ഇടിക്കിന്നെ ഇതൊക്കെയാണ് കഥയുടെ ഒരു തീം പോയേക്കുന്നെ. ബ്രോ ഏത് ആരാധകനാണ് മമ്മൂട്ടി മോഹൻലാല്?
ഉം ഇൻക്കങ്ങനൊന്നുല്ല ആദ്യം സ് സുരേഷ് ഗോപിൻ്റേക്കെ ഇഷ്‌ടേന്നു അന്നത്തെ കാലത്തൊക്കെട്ടോ. പിന്നെ അല്ലാ അന്ന് ഇന്നിപ്പോഴൊന്നും അമ്മള് കാണലില്ലാ പൊതുവേ ഏഹ് സ്ഥിരമായിട്ടൊന്നും കാണ്ണില്ല ഇല്ല. കണ്ടതായിട്ടൊന്നും ഇപ്പൊ ഓർമ വര്ണില്ല നമ്മളക്കൂ വറ്ക്കും കാര്യൊക്കാവുമ്പോ പിന്നെങ്ങനെ ആയീലേ.
മ് ഫുട്ബോളൊക്ക കാണോ?
ഫുട്ബോള് കാണും ഫുട്ബോള് കാണുന്നർഞ്ഞാ എല്ലാന്നും കാണുന്ന ഇപ്പത്തവസ് തീല് ടൈമും കാര്യോം ആഹ് ആഹ് അപേക്ഷിച്ച് എല്ലാം കാണൂല എന്നാലും നമ്മ ഒർക്കൊയിവായിക്കാണ്ട് അമ്മള് പ്രധാനപ്പെട്ട ഞാന് ബ്രസീലാരാധകനാണ് അത് അതിൻ്റേത് ഞമ്മള് ഇഞ്ഞ് ഒർക്കൊയിച്ചിട്ടും കാണും അല്ലാത്തതൊക്കെ നമ്മള് അല്ലാതെ അതിന്ള്ള അൻസര്ച്ച് കാണും.
ഈ പച്ചക്കറി കച്ചോടത്തിനകത്ത് ലാഭൊക്കെ ഉണ്ടോ?
പച്ചക്കറി കടേന്ന് അതിപ്പൊ ഞമ്മള്ക്കവടേ അതില് സാലറീല് നിക്ക് അല്ലേ മാ മ്മള മു ബോസ് രണ്ടാള്ണ്ട് അങ്ങനേണ്
ഏഹ് കൂടുതല് ഏറ്റോം കൂടുതലുള്ള പച്ചക്കറി വിറ്റു പോണെയാ
കൂടുതല് പച്ചക്കറീലിപ്പെന്താ മ്മളെ മെയിനായിട്ടിപ്പടേ തക്കാളി ഉള്ളി അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ പയറാണ് ഏറ്റവും ഉപ്പേരീല് പൂവ്വാ പിന്നെ അത് കഴിഞ്ഞാല് ക്യാബേജ് പിന്നെ കൈപ്പങ്ങ്ക ഇങ്ങനെക്കെ പോവാ ഏറ്റേക്കും
കേന്ന് വെച്ച് കഴിഞ്ഞാ എന്താ ഏഹ് പാവയ്ക്കായോ
പാവക്ക പാവക്കാട്ടാ ആഹ് അത് ഞങ്ങേ ഞങ്ങള നാട്ടില് അങ്ങനെ പറയും അല്ല അതന്നെ സ്വാഭാവിയായിട്ട് നമ്മളിതില് കാണണ പാവക്കാന്നന്നെ വര്ആ അത് പറഞ്ഞൂ പിന്നെ അങ്ങനെ ഫ്രൂട്ട്സുകള് പിന്നെ മ്മളെ കടയിലില്ല
ഫ്രൂട്ട്സില്ല
ഇല്ല ഇല്ല ഇല്ല
ഞാ എനിക്ക് കുക്കുമ്പർ ഭയങ്കര ഇഷ്ട്ടാ
ആഹ് കുക്കുമ്പർ ആഹ്
കുക്കുബർ സലാഡ് ആക്കാനെ
ഇംഗ്ലീഷില് കുക്കുമ്പർ നമ്മളവ്ടെ കക്കിരി അല്ലെ നക്ക് കക്കീരിക്കിട്ടില്ലേ മലയാളത്തിലതല്ലേ പറയാ പിന്നെ ആഹ് മറ്റേതുണ്ടല്ലോ എന്താ അയിനെ പറയാ കിയാറ്
കിയാർ ആഹ്
അത് പിന്നെ ആഹ് അത് പിന്നെ വല്ലപ്പോഴെ എടുക്കലുള്ളു ഇതാണ് കൂടുതൽ പോവല് നമുക്ക് ആഹ് അത് സലാഡിനല്ലേ അത് ഇഷ്ട്ടാ ഇവിടെ ആഹ്
മന്തിയുടെ കൂടെയൊക്കെ കുക്കുമ്പറ് വേണം
ആഹ് മന്തിയുടെ കൂടെ അത് മന്തിലി മന്തി മ്മള് പാർസൽ കൊണ്ടുവരുമ്പൊ ക്യാരറ്റും ഈ കുക്കുമ്പറും വ്ടെ കട്ട് ചെയ്തിട്ടുണ്ട്
ഉം മന്തിയുടെ കൂടെ കുക്കുമ്പറും ക്യാരറ്റും അതുപോലെ ന്നെ ഈ ഈത്തപ്പഴച്ചാറ് ഈത്തപ്പഴച്ചാറ് കുക്കുംബറിന്റെ കൂടെ ഭയങ്കര ടേസ്റ്റാതിന്നാൻ
ആഹ് അതെ അതുവരെ ഈത്തപ്പഴത്തിന്റെ അച്ചാറ് കഴിച്ചിട്ടുണ്ട് പക്ഷെ മന്തിന്റെ കൂടെ ട്ടിയില്ല മന്തിന്റെ കൂടെ ഇവിടെ നമ്മളെ നാട്ടില് ഏഹ് വേറെപ്പെന്താണ് സോസ് വെള്ള സോസും മയോ ഇതുണ്ടാവും പിന്നേ തക്കാളിയും ഇതുമ്പായിട്ടുള്ള ഒരു സോസ് വേറെയിണ്ട്
ഉം ഞങ്ങടെ വീടിനടുത്ത്
ഉം
അതായത് മന്തിയുട കൂടെ ആഹ് കുക്കുമ്പറ് ക്യാരറ്റ് അതുപോലെ തന്നെ ഈത്തപ്പഴച്ചാറ് പലയിടത്തും പല രീതിയിലാണ് കാര്യങ്ങൾ സെർവ് ചെയ്യുന്നത്
ആഹ്
അപ്പൊ എന്താ പറയാ ഓ ഓരോ ഒര് രീതിയിലും ഓരോ കടയിൽ ഓരോ രീതി ചിലപ്പൊ ചെ ലയിടത്ത് റൈസായിരിക്കും ഏറ്റവും നല്ലത് ചെലയിടത്ത് ചിക്കനായിരിക്കും നല്ലത് അതുപോലന്നെ ചെ ലയിടത്തും സാദാ നോർമ്മലായിരിക്കും നോർമ്മലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് ചെലയിടത്ത് പൈസ ആയിരിക്കും
ആഹ്
അങ്ങനെക്കെയാണ് ചെലടത്ത് അപ്പൊ ഏറ്റവും കൂടുതൽ പെരിപ്പെരി ഞാ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് പെരി പെരിയാണ് കഴിച്ചിട്ടുള്ളത് അൽഫാമന്തി അൽ അൽഫാമന്തി കൂടുതലും അങ്ങനെ കഴിക്കാറില്ല അൽഫാമന്തി കൂടുതലും അങ്ങനെ കഴിക്കാറില്ല ഏറ്റവും കൂടുതൽ മന്തി ഉം മന്തിയാണ് കൂടുതലും ആഹ് ശവായി മന്തി ശവായി മന്തി കേട്ടോ ശവായി മന്തി അല്ല
ആഹ് ശവായി മന്തിയല്ല ആഹ് ആഹ് സാധാ ശവായി മന്തി കഴിച്ചിട്ടുണ്ട് അത് കുഴപ്പില്ല പിന്നെ നോർമൽ മന്തിയാണ് ഇപ്പ നമ്മുടെ ഒരു ഫേമസ് നമ്മളുടെ വീടിന്റെ അടുത്തായിട്ട് വരും ഉം പിന്നെ ആഹ്
വണ്ടിയൊക്കെയുണ്ടോ
ഏഹ്
വണ്ടിയൊക്കെയുണ്ടോ കൈയ്യിൽ
പണ്ട് ഹ് മറ്റേ എന്താ അതിന്ന് പറയാ സ്കൂട്ടി ആക്റ്റീവ് മരുത് ഫാശിനം ആക്ടിവ് മരെ മഹീന്ദ്രൻ അയീഷ് യമഹ യമഹ
ആ ക്കെ ക്കെ മൈലിഒക്കെ കിട്ടുന്നുണ്ടോ
മൈലേജ് ഇപ്പൊ കറക്റ്റണ് നോക്കില്ല തുടക്കത്തില് നമ്മുക്ക് അറുപത് അൻപത്തഞ്ച് അങ്ങനെ കിട്ടിയിട്ടൊള്ളൂ പിന്നെപ്പോങ്ങനെ നോക്ക ഇപ്പൊ കറക്റ്റ് ഞാന് നോക്കിട്ടില്ല ശരിക്കും പറയാണെങ്കി ന്നാലും ന്നാലും പറയാണെങ്കി ഇപ്പൊ മുപ്പത് പണിയൊക്കെ കഴിഞ്ഞതാണ് മുപ്പതിന്റെ അടുത്തെന്താ കിട്ണൊള്ളൂ ഇപ്പോ
ഓഹ് മുപ്പത് അത് നഷ്ടല്ലേ
പണിയൊക്കെ കഴിഞ്ഞതാണ്
ഹലോ ഒരു അഹ് ഒരു പണികഴിഞ്ഞ് അടുത്ത പണി പെട്ട ന്നെന്നെ കിട്ടാറുണ്ടോ ഞാനൊരു ഒരു പാഷൻ എടുക്കണോ ന്ന് ചിന്തിച്ചിങ്ങനെ രിന്നയ പുതിയ മോഡല് രണ്ടായിത്തി ഇരുപത്തിത്തഞ്ച് മോഡെല്
വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി എനിക്ക് എന്തോ ഒരു ഇഷ്യൂല് പണി വന്നതാണ് ആഹ് ഏഴ് വർഷം കഴിഞ്ട്ടോ എന്റേത് ഇട്ത്ട്ട്
ഓഹ് ഏഴ് വർഷം കഴിഞ്ഞോ എന്റെ
ഏഹ്
ആഹ് ആഹ് പണി പക്ഷെ നമ്മൾ അത്ര ഓടിട്ടില്ലായിരുന്നു അതിനനുസരിച്ച് ഏഴ് വർഷാണെങ്കിലും നമ്മക്ക് ഓട്ടം കൊറവായിരുന്നു
ന്നമ്മള് ന്നമ്മള് മൈലേജ് മൈലേജെന്ന് പറയുമ്പോ ബ്രോ ന്നമ്മള് ന്നമ്മള് കൈ കൊടുക്കുന്ന പോലെയിരിക്കും നമ്മളെ മൈലേജ് കാരണം നമ്മള് മിനിമം നമ്മള് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ്ട മൈലേജ് കിട്ടും നമ്മളില്ലേ നമ്മള് സ്പീഡ് കൂട്ടി കൊറച്ച് കൊറച്ച് സ്പീഡ് കൂട്ടി പിന്നേം കൊറച്ച് അങ്ങെനെ കൂട്ടി കഴിഞ്ഞാൽ മൈലജ് കിട്ടതത്തില്ല ല്ലോ
കിട്ടുല ല്ലോ ല്ലേ ഒര് നോർമേ പറ്റുള്ളൂല്ലേ ആ നോർമല് ല് എപ്പളും പോണം ല്ലേ
ആഹ് ബ്രോ കാറോട്ടിക
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല നമ്മള് സ്‌കൂട്ടി മാത്രം നിങ്ങള് ഓട്ടല്ലോ ല്ലേ
ഞാന് ലൈസൻസ് ണ്ട്
ആഹ് ഇഹും ഇല്ല ഇല്ല ലൈസൻസും കാര്യന്നും ഇടത്ട്ടില്ല അത് ഓട്ടില്ല പിന്നെ ഇതന്നെ പ്പൊ നമ്മള് ഈ ഒരു ഏഴ് വർഷം മുമ്പ് അങ്ങനെ ചെറേരു താല്പര്യത്തിൽ വന്നതാണ് അതിന്ന് മുന്നൊന്നുല്ല അത് പുതിയണ്ട് പുതിയട് ത്ത വണ്ട്യന്നേ നു അന്ന് അന്ന് വെല എമ്പത്തിമൂന്ന് എമ്പത്തിമൂന്ന് എമ്പത്തിനാല ഇന്നപ്പോ ഒന്നേ ഇരുപതല്ലേ
ഇരുപതോ ഒന്നരോ ഒന്നി ഒര് ഒ ന്നരിം ഒന്നരര രണ്ടിൽ പോവും
ആഹ് ഒന്നേ ഇരുവീന്റെ മേലെന്താ പോവ്ണ്ട് ആഹ് അങ്ങനൊക്കെ പറയണ്ട് അങ്ങന പിന്നെ ഇതായില ഇട്ത്തോ ഇങ്ങള്
ഇല്ല ഇല്ല ഇടുതീലാ ഇല്ല എടുത്തില്ല ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് ഓരോ രീതിയിലും ഒരു ഒരു കാറ് ഇടക്കണോന്ന് വിചാരിരച്ച് ഒരു പോളോ ഇങ്ങനെ നോക്കിവെച്ച് അതെടുക്കണം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങള് പെന്ഡിങ്ങിലാണ് എന്റെ വ എന്റെ വർക് പഠിത്തം ഇപ്പം ഈ മാസം തീരും അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങള് കൂടെ ചെയ്ത് തീർത്ത് എനിക്ക് പുറത്ത പോവാ പൊറത്തു പോവാനാണ് അപ്പൊ അയിന്റെ കാര്യങ്ങള് നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പ ലോഡ് ലോഡടുക്ക ഇപ്പൊ എവിടെയാ പോവുന്നെ
ലോണോ
ഞാൻ ലോൺ എടുക്കനാടാ പോവുന്നത്
ഇതോടെ നമ്മള്ത് കട ആസ്ദിച്ചു കടക്ക് കടയില് അത് നമ്മള് തൊട്ടടുത്ത് ടൗണ തന്നെയുണ്ട് ഉം അത് ഹോൾസെയിലിൽ എടുക്കും പിന്നെ നമ്മത് നോർമ ചെറുതാണ് റീറ്റെയിൽ ഉള്ളൂ ഹോൾസെൽ ഇല്ല
വേറെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ
പാട്ട് കേൾക്കും നമ്മളെ ആഹ് പിന്നെ മാപ്പിള ആൽബം കേൾക്കും പിന്നെ സിനിമാ സോങ്ങും കേൾക്കും കേൾക്കില്ല എന്നല്ല എന്നാലും മാപ്പിള ആൽബമേ എനിക്ക്
ഉം മാപ്പിള പാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ്
അതില് ഇപ്പോ ഉള്ളത് നമ്മള ആരപ്പ പേര് സജീർ കൊപ്പം
മുസീനത്ത് കണ്ണൂ സീനത്ത്
ആ സീനത്തെ അത് അല്ല അതിലേ നമ്മള് ജെൻസില് സജീവ ക്കൊപ്പം
ഓക്കെ ഈ വെറുതെ വെറുതെരിക്കുമ്പോ ഈ ഹോബീസ് എന്തൊക്കെയ
വറുതെ ഇരിക്കുമ്പോള്ള ഹോബീസ് മൊബൈലാണ് ഇപ്പ അത് മെയിന് എന്താ പറയാ
ആ ഇ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടില്ലേ
ആഹ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല എന്നാലും അതിൽ തന്നെയാണ് പറഞ്ഞാല് മൊബൈലൊ ഒരു അഡിക്റ്റ ആണ് ഇപ്പോ ശരിക്ക് പറഞ്ഞാൽ
മൊബൈല സത്യം പറല്ലാ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറക്കം വേണം ഏഴ് മണിക്ക് ഏഴ എട്ട് ഏഴ് എട്ട് മണിക്കൂർ കറക്റ്റയിട്ട് ഉറക്കം വേണം അതുപോലെന്നെ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യം എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മാത്രമേ നമ്മളുടെ ജീവിതശൈലി മുന്നോട്ടു പോകത്തൊള്ളൂ കറക് വെള്ളം നന്നായികുടിക്കുന്നുണ്ടോ ഒരു ദിവസം നമ്മൾ രണ്ടു ഒരു ദിവസം നമ്മൾ അഞ്ചുലിറ്റർ വെള്ളം നമ്മ
ഓഹ് അത് കുറവാണ് അതാണ്പ്പ ഇത് പിന്നെപ്പൊ ഉറക്കം ഉറക്കം പൊതുവെ കുറവാണ്
ഒരു ബാട്ടർ ബോട്ടിലൊക്കൊവങ്ങിച്ച് അഞ്ച് ലിറ്റർന്റെ ഒരു ബാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ച് കഴിഞ് കുടിക്കുന്ന ആളവിന്റെ ഇരിക്കുന്ന അളവൊക്ക നോക്കി കഴിഞ്ഞാ നല്ലതായിരിക്കും നീന്റെ ഹെല്പും കാര്യവും ബാക്കിയുള്ള കാര്യങ്ങളും ഉറക്കുമൊക്കെ ശരിയാവും പെട്ടെന ബ്രോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാറണ്ടോ
പെട്ടെന്ന് ആ കിടന്നാ ആ ആ ആ ഉറങ്ങുണ്ട് കിടന്നാൽ ഉറങ്ങും കിടന്നാ ഉറങ്ങും ഇല്ലെങ്കില അങ്ങനെ ആഹ്
ഓ ബ്രോഡ മെന്റൽ ഹെൽത്ത് ഏറ്റവും നല്ലരു അത നല്ല നല്ല രീതിയിലാണ് പോക്കുന്നത് പെട്ടെന്ന് കിടക്കുന്ന ഒരാള് അല്ല കിടക്കുന്ന ഉടനെ ഉറങ്ങുന്ന ഒരാളാണ് ഏറ്റവും നല്ല മെന്റൽ ഹെൽത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ
ആ അങ്ങനെ ആണല്ലേ ഞമ്മക്ക് നമുക് വേറെ വിഷയം എന്താ വെച്ചാൽ നമ്മളത് ഫുഡിന്റെ ടൈം വളരെ ഇതാണ്
ആഹ് ഫുഡിന്റെ കറക്റ്റ് ആയിട്ട് രാവിലത്തെ ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിയണം ബ്രേക്ക്ഫാസ്റ്റ് എട്ടു മണിക്ക് കഴിച്ചിരിക്കണം അതുപോലെ തന്നെ പന്ത്രണ്ടര അല്ലെ പന്ത്രണ്ട് ഒരു മണി ആ ടൈമില് ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ലേ അതിപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞാനും രാവിലെ ആറ് മണിക്ക് പോയിക്കഴിഞ്ഞാൽ ഞാൻ വരുമ്പഴേ അഞ്ചഞ്ചരയാവും രാവിലത്തെ ഫുഡ് ചായമ ഞാൻ രാവിലെ ചായ മാത്രം കുടിക്കാത്തൊള്ളൂ പിന്നെ കോളേജ് ചെല്ലുമ്ബം എന്തങ്കിലും പപ്സും വല്ല കഴിച്ചാ കഴിച്ച് ഉച്ചക്ക് അങ്ങനെ മിനിമലാട്ടെ ന്തെങ്കിലും കഴിച്ചാ ഉള്ളത് പിന്നെ വൈകിട്ട് വന്ന് ചോറ് കഴിക്കും രാ അത് കടേ പോയിവല്ലോംകഴിക്കും ഇതാണ് എന്റെ ജീവിത ശൈലിങ്ങനെ പൈക്കൊണ്ടിരിക്യും അങ്ങനെ വരുമ്പോള്ള പ്രശ് എന്തന്ന് വെചിഞ്ഞാൽ റീസൈക്ളിങ്‌ കറക്റ്റായിട്ട് നടക്കൂ ഈ ഉറക്ക അയ്നകത്ത് പോകും
ന്നാല് പൊറത്ത്ന്നുള്ള ഫുഡ് അത്ര കണ്ട്തല്ല ശരിക്ക് അല്ലേ
ആഹ് പൊറത്തുന്നുള്ള ഫുഡില്ല നമുക്ക് ഈ ഫ്രണ്ട്സ് ഒക്കെ സെറ്റ് ല്ണ്ടായോണ്ടേ അപ്പൊ പൊറത്ത് പോക അവര് അവര കൂടെ പുറത്ത് പോക്മ്പമ്മളാന്ന് കഴിച്ച് പോകുന്ന ഞാമെയിനാറ്റിങ്ങ് റീലിസണ താ നമുക്കിത് അനമ്ക്ക് അവര്ടെത് അവരെ ഒരു സന്തോഷത്തിലും ഇവ്ടെ മ്മളും ആ ഒര്ഇത് അത് കൊള് ചേരുന്നാ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം
അതന്നെന്ന് ആ ടൈമ് കഴിഞ്ങ്ങുൺട്ടോ ടൈമ് പതിനൊന്ന് കഴിഞ്ഞു. ആ നീ ഞാൻ അങ്ങ്ട്ട് വിളിക്കട്ടോ ങ്ങൾഇങ്ങോട്ടേക്ക്
ഞ്ഞേട്ടന്നേണ്
ഉം ഉം
ആഹ്
പതിനൊന്ന് മണി കഴിഞ്ഞിലേ അല്ല പതിനൊന്ന് മിൻറ്റ് കയ്ഞ്ഞു പന്ത്രണ്ടാകണ്ട കട്ടാക്കികളി ന്നിട്ട് ആഹ് അറിലേ സബ്മിറ്റ് കൊട്ക്കണ്ടേ ഉം ആഹ്
ഹലോ
കട്ടായ്ക്കാളിം കട്ടായ്ക്കാളിം